ആഹ് പറയടാ ഓ ഓ തെരക്കെക്കെ കഴിഞ്ഞ് അവിടെ എന്തോആയി-
ആ അവ്ടെ ഇവിടെ ഇന്നെ അങ്ങനെ പോണു മക്കടെ കളിയും ബഹളോം- എല്ലാം ഇപ്പ ദേ അടി ഒണ്ടാക്കി രണ്ടും കൂടെ- ഒരാഒരാളുടെ കുഞ്ഞിത് ഒരാളുടെ കണ്ണിന്ട്ട് ഒരടി കൊടുത്തു-
അയ്യോ എന്നിട്ടോ?
ത്തന്നെ കണ്ണും നഹം ഒണ്ടായിര്ന്നു അവക്ക്- ത് ആ ഇച്ചിരെ നഖം വെട്ടണം വെട്ടണംന്നോർത്തിരുന്നിട്ട് ഇതുവരും വെട്ടല് നടന്നില്ല- ഇന്ന് വെട്ടാം ഇന്ന് വെട്ടാ നാളെ വെട്ടാന്ന് പറഞ്ഞോണ്ട്- അങ്ങനെച്ചി അല്ല ഇച്ചിരി കഴിയുമ്പോ വെട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നിരുന്നേ- അപ്പോ ഒരു പൂര ഒരാഴ്- ച്ചെ തോടങ്ങി- ഇത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു അപ്പോ ഇതുവരെ വെട്ടില ഇച്ചരി നല്ല നഖ ആയാരുന്നു. അപ്പം ഞാൻ വിട്ട ട്ടില അപ്പം ആ കയ്യും വെ ച്ചിട്ടാണ് കണ്ണിൻട്ട് അപ്പൊ ഈ കണ്ണിന്റെ ച്ചെ പോളേല് ചെറിയൊരു വീക്കമുണ്ട് ആ അതും പറഞ്ഞ് ഇങ്ങനെ ആ അടി കൊണ്ടയാള് കരഞ്ഞോണ്ട് ഇട മ്മള്ള് മറ്റ് റ്റെയാള ഒക്കെ വഴക്കു കുറെ കാ അതിലും വിറച്ച് ഞാനുണ്ടാഇ മ് ആ അച്ചട്ടെ പറഞ്ഞു കൊടുക്കും അച്ചി അത് മൂന്ന് വയസ്സായുള്ളു കുഞ്ഞ
ആ ആ ഹ് ഹ് ഹ് ഹ്
പറഞ്ഞൊണ്ട് അങ്ങനെ കരഞ്ഞു ബഹള രണ്ടു പേരോടും ഹ് ഒന്ന് നാത്തൂൻ്റെ കൊച്ചാ അടി കൊണ്ടത്
ആന്നോ ആഹ ഹി ഹി
നാത്തൂന് ജോലിണ്ട് അപ്പോ ഇവിടെ
ഏപ്പിച്ചിട്ട് പോന്നത് ഓ വിഷമിച്ചിരിക്കു ആ അതെ രണ്ടുപേരേയും പറയാൻ പറ്റൂല അതല്ലേ പിള്ളേരല്ലേ--ഹ ഹ ആ
ഇത് തന്നെ പരിവാടി നിങ്ങളവിടെ എങ്ങനെയാ ഈച്ചയക്കെ
ഓ ഈച്ച ഇതപ്പ ഇത്കണക്കൊക്കെ ഇരിക്കിന്നു പിന്നെ പാറ്റയുടെ ചോക്കൊക്കെ ഇണ്ടായത് കൊണ്ട് കൊറെയൊക്കെ എന്നാല് ഈച്ചക്ക്മാര് പിന്ന യൂട്യൂബൊക്കെ നോക്കി അടിക്കും പാറ്റാച്ചോക്ക് ഉറുമ്പ് ഉറുമ്പ് ശല്യം ഉണ്ട് കടിക്കുന്ന ഉറുമ്പ്
പാറ്റച്ചോക്ക് ആ പാറ്റച്ചോക്ക് ആണോ പല്ല ച്ചോക്കാണോന്നറി ഓ ഓ പല്ലിച്ചോക്ക് ഉണ്ട് കേട്ടോ പല്ലിച്ചോക്ക്ന്ന് പറഞ്ഞ ചോക്കുണ്ട്
പല്ലിച്ചോക്ക് ഉണ്ടോ
ആ പല്ലിച്ചോക്കുണ്ട് എന്ന ചജ പ ആഹ് ഞങ്ങളിവിടെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടത് അതന്നെ അത് വല്ലാത്ത ഉപയോഗായി പോയന്നരു ആഹ് ഈ ആഹ് - ഇപ്പോഴല്ലാട്ടോ ഒരുച്ചിരിയായ്- ഞാൻ - ബെഡ് നെലത്തിട്ട് കെടക്കുവായിരുന്നു ചുമ്മാ നെലത്ത് ട്ട് എടുത്തോണ്ട് പോയി ഈ ആവിയൊക്കെ കൊണ്ട് ഹാൾ ചുമ്മാ ഇങ്ങനെ നെലത്ത്ട്ട് കെട്ക്കുവായിരുന്നു അപ്പോ നീളത്തിലിങ്ങനെ അന്നേരം അയിന്റെ എട ച്ചോടെ ഇങ്ങനൊരു ഹ്ആ ഉറുമ്പൊണ്ടാര്ന്നു-
ആഹ്-
അങ്ങരീ പല്ല്- ചോക്ക് വരചോക്ക് ഉറുമ്പു പൊക്കോളൂന്ന് പറഞ്ഞൊണ്ട് പല്ലിച്ചോക്ക് വരച്ചിട്ട് ഞാനാ ആ ചോക്ക് അവിടെ നെലത്ത് വെച്ചു- നെലത്ത് ഇങ്ങെനെ മാറ്റി വെ ച്ച് അപ്പൊ കൊച്ചുണ്ടായിരുന്നു കൊച്ച് അങ്ങനെ രാത്രിയില് അങ്ങന വെച്ചിട്ട് കെടന്നു എന്നിട്ടാണെങ്കിൽ രാ - ശ്രദ്ധിച്ചില്ല ഏ റ്റ് പോയി ഞാന് അന്നേരം കു ആ കുഞ്ഞ് ഏറ്റു വന്ന് കഴിഞ്ഞപ്പഴത്തേക്ക്‌ ഇവനെന്നാ കാണിച്ചു ഈ ചോക്കെട്ത്ത് തിന്നു
അയ്യോ
ഉം നല്ല ചവയാ വായിലിട്ടോണ്ട് അപ്പം ഹസ്ബൻഡിന്റ അനിയൻ വന്നിട്ട് ഇവൻ എന്നാ ഈ തിന്നണെന്നും പറഞ്ഞോണ്ട് ഏറ്റു വന്ന് കാണ്ടപ്പം ആ ഏറ്റു വന്നതാന്ന് മൻസിലായി ഇവനെന്നാ ഈ തിന്നണേന്നും പറഞ്ഞ് നോക് പീസ അങ്ങനെ നല്ല ചവയ വായിലിട്ടോണ്ട് എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എന്നാ എടുക്കുവാ ന്നും പറഞ്ഞോണ്ട് ഒച്ച എടുത്ത് വന്ന് പെട്ടെന്ന് അവന്റെ കൈ കൊണ്ട് തന്നെ വായിലേക്ക് ഇങ്ങനെ വായി ട്ട് ഇങ്ങനെയൊക്കെ ആക്കി എന്നാലും കുഞ്ഞി എറങ്ങിപ്പോയോ ഇല്ലയോ അറി അറിയത്തില്ലല്ലോ
ആഹ് പിന്നെ
ആഹ് അന്നിട്ട് പിന്നെ കൊഴപ്പം ഇല്ലാന്ന് വന്നിട്ട് വെള്ളം ഒക്കെ നന്നായിട്ട് വാ തുടച്ചന്ന് കൊഴപ്പില്ലാന്ന് ഓർത്തോണ്ടിരുന്നു പ്പം വേറെ ഛർദിക്കു ഒക്കെയാണ് കൊച്ച് ഹോസ്പറ്റല് കൊണ്ടു പോവാന്ന് അവനൊന്ന് ആഹ് രണ്ടര വയസ്സ് അങ്ങാണ്ട് ഒള്ളു അന്നട്ട് പിന്നെ ഓ ഓ ശർ ശർദ്ദിക്കുവാണെ കൊണ്ടോവാം കൊഴപ്പം ഇല്ലാന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇരുന്നേ അത് ഇങ്ങട്ടാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പഴാണ് പത്രം വായിച്ചോണ്ട് ഇരുന്നപ്പ് പ്പഴത്തേക്കും ഇങ്ങനെ എന്തോ വെഷം ഉള്ളിൽ ചെന്ന് ആ ആദ്യം അറിഞ്ഞില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കിടന്ന് എഫക്റ്റ് ആയി ശരീരം മൊത്തം ആയി ആളും മ ഒരു ചൊ കൊച്ചും മരിച്ചുന്ന് പറഞ്ഞ് ന്യൂസ് കാണണേ
ആഹ് അയ്യോ ദൈവമേ
കറക്റ്റ് ആ സമയത്ത് ന്യൂസും കൂട കണ്ടു അപ്പ തന്നെ ഞാൻ വലി ന്തായാലും വേണ്ടൂ കൊച്ചിനെ കൊണ്ടോണെന്നും പറഞ്ഞോണ്ട് വേഗം ചെന്ന് ആ ഹോസ്പിറ്റ് ല് കൊണ്ടോയി കൊണ്ടോയി കഴിഞ്ഞപ്പഴത്തേക്കും ഈ നല്ല തിരക്കാട്ടോ ആന്ന് പാറ്റാ ചോക്ക് കഴിച്ചു അല്ല പല്ലി ചോക്ക് കഴിച്ചു വെച്ചെന്ന് അങ്ങനെ പറഞ്ഞ് വേഗം എന്തായാലും ആ ഒ കേറ്റി ഡോക്ടർ കേറി ആഹ് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് മൂക്കീന്ന് ട്രിപ്പ് ഇങ്ങനെ മൂക്കീന്ന് ഇങ്ങ്നെ ഇതിട്ടു കൊഴലട്ടോ എന്ത് കറച്ചിലായിരുന്നോന്ന് ചോയിച്ചു ഞാന എന്നിട്ട് കേറിയില്ല എന്നിട്ട് അപ്പൊ അവര് വിളിക്കണ്ട് അമ്മ പോയി കേറി കാ കേയറുന്ന് പറഞ്ഞു എന്ത് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ പോവുലാന്ന് പറഞ്ഞു അപ്പ ചെലപ്പോ ഈ ഇങ്ങനത്തെ ന്യൂസ് ഇതൊക്കെ ആയൊണ്ട് കേ പേടിയ ആ കാളുകള് വേറെള്ള വല്ലം ചിന്തിക്കൂല്ലേ
ആ പിന്നെ അ ആ സത്യയാണ് അത് എ വേറൊരു കാര്യണ്ട് ഇതനക്കെ എന്റെ അമ്മ കേ പ്പൊ ആശുപത്രി ചെന്നപ്പോ അവിടെയുള്ള നഴ്സുമാർ ഉള്ളോണ്ട് പാട്ടത്ര ഏടിച്ച പക്കവിടെ കൊടുത്ത മോളാനിക്കു യൊ ഞാൻ വിചാരിക്കുംന നമ്മളെതാണ്ട് അറിഞ്ഞുകൊണ്ട് മ്മളെങ്ങാണ്ട് അറിഞ്ഞോണ്ട് ചെയ്തത് മാതിരി എല്ലാരോടും ഞാൻ കാര്യം പറഞ്പറഞ്ഞ് ഞാൻ മടുത്ത അവര് വിചാരിക്കും ഞാൻ ഏതാ അറിഞ്ഞുകൊണ്ട് പാറ്റാസ്പ്രേ എടുത്തടിച്ച് സാധനം കൊടുത്തിയാന്ന് അവ എല്ലാരും ആണ് നമ്മളെ എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ
പറയൂലെ.
ന്നേ പറയുള്ളൂ. ഞാൻ എന്നിട്ട് എല്ലാരും വന്ന് എന്നെ നോ ക്കുവായിരുന്നു അന്നാ ആ അവിടെ ആശുപത്രി വന്ന എന്നെ നോക് ക്ക് തോന്നു
ആഹ് ഇതേ അവസ്ഥ ആയിരുന്നു എനിക്കും ആ എല്ലാരും നമ്മള് കരഞ്ഞൊണ്ട് നീ എല്ലാരും ഇങ്ങനെ ആ ആ ഒരുരിതും പേടിച്ചു പോകും നമ്മള് നമ്മുടെ മാനസികാവസ് കുഞ്ഞിങ്ങനെ ആയ അവസ്ഥയും പിന്നെ എന്താ
നമ്മൾ അറിഞ്ഞൊണ്ട് ചെയ്യുന്ന അല്ല ലെയ് നമ്മുടെ കയ്യബദ്ധത്തിന് പ റ്റുന്നേല്ലേ കുഞ്ഞെടുത്ത് വായിലിടുന്നും പ്രതീ ച്ചില്ലല്ലോ
ഓ ഇത് കൊണ്ടൊരു വല്ലാത്തൊരവസ്ഥ
അയ്യോ അത് തന്നെ എന്റെ ദൈവമേ തമ്പുരാനെ ഞ ഇപ്പറഞ്ഞപോലെ ഞങ്ങടെ വീട്ട എനക്ക് സംഭവിച്ചപ്പോ ഞാൻ ഏഴ് ലോകോം കണ്ട് അത് മാത്രമാണോ എ എന്തേലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും നമ്മുടെ കൈ ആ ആരോട് പറയാനാ
എല്ലാരും അങ്ങനെ വിശ്വസിക്കുള്ളു
ആ ആ കൊട് കൊടുത്യാ അല്ല അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തി ആരെങ്കിലും സ്പ്രേ അടിച്ച് വെക്കുവോന്നേ ചോദിക്കത്തുള്ളൂ ഇത് തഴെ വിണാ ഇത് ഇതിന് മണ്ടേ കിടന്നപ്പം ഇതിനകം നെറയെ ഉറുമ്പ് കേറി പൊതിഞ്ഞിരുന്നപ്പം ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി എട് ടുത്ത് അതിനാത്ത് അടിച്ചു പക്ഷെ ഇതെടുത്ത് ഒരാൾ കഴിക്കുവെന്ന് നമ്മളർ
ആ അപ്പൊ നമ്മളു അപ്പൊ അവര്ക്കെന്ത ആളുകള് പറയുന്നെ കറക് റ്റീനെ അടിച്ച ട്ട് ടേബിളേൽ എടുത്ത് വെച്ച് എന്തിനാ?
ത ആഹ് അങ്ങനെയേ അവര് ചോദിക്കത്തുള്ളൂ. സത്യാത്
ചിട്ടെവിടെങ്കിലും മാറ്റി വെക്കാൻ പാടില്ലേന്നൊ
ആ ചോദ്യം വരും. അല്ലെങ്കി അതെടുത്ത് കളഞ്ഞാ പോരെ എന്തിനാ സ്പ്രേ അടിച ച്ചവിടെ വെക്കുന്നെ? നമ്മളെന്താ ചെയ്തേന്ന് നമ്മക്കല്ലേ അറിയൂ. അ ആ അതേയണക്ക് ഇപ്പം കുഞ്ഞിൻ ന്റെ കാര്യത്തിലും ചോക്ക് നമ്മള് നമ്മളെ ഇതിന് വേണ്ടി രക്ഷി ക്ക് വേണ്ടീട്ട് ചോക്ക് വരച്ചു. ബാലൻസ് വന്നത് അപ്പള് ക്കെ ആ ഒരു ടൈമിൽ നമ്മളങ്ങോട്ടൊന്ന് വച് ച്ചു. ഇത് കുഞ്ഞെടുത്ത് വായിലിടും ന്നുന്ന് നമ്മള് ഊഹിക്കുന്നില്ല
ആ ഇവനീ ഏറ്റവും തപ്പിപ്പിടി ച്ചു നേരം ഈ സധനംവന്ന് എടുത്ത് തിന്നൂന്ന് നമ്മള് ഓർക്കണില്ലല്ലോ. എന്നിട്ട് പിന്നെ ആ പാലും കൂടീക്ക്ണോയ്ച്ചു പാലുകൊട് ക്ക്ണ്ടായിരുന്നു ശരിയാ അന്ന് ആഹ് ആന്ന് പിന്നെ ഹോസ് പ്രേ ഇത്ട് കൊഴലിട്ട് എല്ലാം വലിച്ചെടിത്തപ്പോ ഉള്ളിലൊട്ടും പോയി ട്ടില്ലാരുന്നു.
പോയിട്ടില്ലാരുന്നാ ആഹ്
റ്റു പിന്നെ വലിച്ചെടുത്ത സാധനവൊക്കെ കാണിച്ച് തന്നു അന്നിട്ട് പിന്നെ ഒരു ഒരൂസം ഒബ്സർവേഷനിലാരുന്നു എന്ന് ട്ട് പിന്നെ അന്ന് പോന്നില്ല ആശുപത്രിന്ന് അന്ന് ആഹ്‌
ആഹ് പിന്നെ അല്ല എന്തായാ ലും അപ്പോഴെങ്കിലും കൊണ്ടു പോയത് കാര്യായി അലങ്കി ഈ ചവച്ചതിന്റെ എന്തെങ്കിലും അംശം ഇരിട്ടുണ്ടായിരുന്ന ന്നുണ്ടെങ്കിൽ നമ്മള് കഴിക്കുന്ന ഫുഡിന്റുടെ ഇത് ഉള്ളിലെ ക്ക് പോവരുന്ന
പോകുവാരുന്നു അതെന്ന ധൈര തിനെ അങ്ങനെ വെച്ചോണ്ടിരുന്ന അത് ഞാന
ആഹ അതാ അ വോമിറ്റ് ചെയ്യ വരുന്നെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതി നമ്മൾ ഇരുന്നിണ്ടെങ്കിലേ കുഞ്ഞും കൂടല്ലേ ഇപ്പൊ നമ്മക്ക് അത്രയ ഉള്ള കപ്പാസിറ്റി കുഞ്ഞിന് ഇല്ലല്ലോ
ഇല്ലല്ലോ ആഹ്
അ അപ്പം അത് വയ്യി ഈ അംഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത് കാണിച്ചില്ലേ അപ്പൊ ഒന്നും ആലോചിച്ച് നോക്ക് വോമിറ്റ് ചെയ്യുമ്പം നമ്മള കൊണ്ടു പോവാ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുന്നുണ്ടോന്ന് നോക്കാം പ്രശ്നം ഇണ്ടോന്ന് നോക്കും പ പറഞ്ഞ വെച്ച് ദൈവമായിട്ടാണ് ആ ന്യൂസ് സ് പോലും കണ്ണി കാണിച്ച
കാണിച്ചത് എന്നാ വെച്ചാ ലവ് മാര്യേജ് ഞങ്ങളുടെ ലവ് മാരേജും ആരുന്നു അപ്പൊ ഞങ്ങൾ മാറിയ വേറെ ആയിരുന്നു അന്ന് താമസിച്ച ചോണ്ടിരുന്നത്
ചോണ്ടിരുന്നത് ആഹ്
അമ്മയൊന്നും ഇല്ലായിരുന്നു കൂടെ അപ്പൊ എന്തെല്ലാം ഇത് വരുമല്ലോ അപ്പൊ എന്റെ അ എന്താണ് എന്റെ വീട്ടുകാര് വന്ന എന്നാടി എന്നാ പറഞ്ഞ ഇങ്ങനെ വന്നത്
വരുന്നത് കുഞ്ഞിന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോ പോലിയോ ആഹ്
ആഹ് അപ്പൊ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ്‌ ശ്രദ്ധയാണെന്നും പറഞ്ഞന്നുംഎന്തെല്ലാം പറ്റി
പിന്നെ അല്ലെങ്കിൽ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല അല്ലെങ്ക അതിനുള്ള ഇതില്ല നമ്മള പല പേരിലും പലതും പറയും നാട്ടുകാരല്ലേ നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ നാട്ടുകാര് പലതും പറയും
അതിന് എന്തെല്ലാം ന്യൂസുകളും പറയും
സുകളാണ് വരുന്നത്
ഇപ്പഴത്തെ അല്ല ഇപ്പഴത്തെ എന്തോ
നമ്മളറിഞ്ഞൊണ്ട് ചെയ്തന്നേ മറ്റുള്ളവര് പറയൂ
പറയത്തോള്ളൂ ഇപ്പം ആഹ്‌ മക്ക്‌ ക്കളേം വേണ്ട ആരെയും വേണ്ടതെ വലി
ആഹ് അത അതാണ് സ്വന്തം മക്കളെ പോലും വേണ്ടാ അതെ എന്തെല്ലാം ചെയ്യുന്ന് ഓ എനിക്കറിയൻ വയ്യ ദൈവം നൊന്ദു പ്രസവിച്ച കുഞ്ഞുങ്ങളെ എന്തൊക്കെയാ ഓരോ പെണ്ണു ചെയുന്നത് ലേ എങ്ങനെ തോന്ന്ന്ന്
ഓരോരോ സാഹചര്യത്തിൽ കാണി കൂട്നായിരിക്കും ഈ വെ കുടിച്ചിട്ടും കഞ്ചാ അങ്ങനെയൊക്കെ ആണോന്നും പറയാൻ പറ്റൂല്ലല്ലോ
ആഹ് ആഹ് ആരക്കറിയാനാടാ എന്തു വാ ഇത് എന്നാല് അല്ല ഇത പ്പാണുങ്ങങ്ങള് ഇപ്പ മറ്റ്‌രീതിയില് അവരുടെ അവരക്കെ മാനസിക അല്ലെങ്കിൽ മറ്റ ഇതാന്ന് പറയാ ഈ പെണ്ണുങ്ങള് കാണിക്കുന്നതോ അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ഇടക്ക കളാ കൂയീ എവിടെയോ കുഞ്ഞിനെ ജനലി കൂടെ വലി
ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞ അത് അതെന്താലേ ഒൻപത് മാസം വരെ ആരും
ആ ആ് ഈ ഞാൻ ഇപ്പഴും ആലോയിക്കും നമ്മക്കൊരു നാല് അഞ്ച് മാസൊക്കെ അഞ്ച് ആ അഞ്ചു മാസൊക്കെ ആവുമ്പഴ്ത്തേക്ക് ചെറിയ ഒരിത് നമ്മ്ക്ക് എന്തായാലും അത് മനസ്സിലാവും ഇല്ലേയ് അത് ആ ഒരാറ് ഏഴ് ക്കെ ആവുമ്പൾത്തേക്ക് നമ്മക്ക് അപ്പ ഇവര് മാംസമാണ് വളരുന്നേന്ന് പർണ് എങ്ങനെ അവര് അത് വെച്ചൊണ്ടിര്ന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റ് പറ്റാത്തൊരു കാര്യവാ
അതെല്ലെ പൊന്നെ എന്ത
വീട്ട്കാരാന്നേ അവര് ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലെ ബാത്റൂമിലാണ് അവള് ആ പെണ്ണ് പ്രസവിച്ചിട്ട് കൊച്ചിനെ എടുത്ത് എറിഞ്ഞത്
ആഹ അതന്നെ
ഇത് എങ്ങനെ സംഭവിക്കുന്നു ന്നാ ഞാൻ ആലോയിക്കുന്നത്
എന്തൊക്കെ ലോക
ആഹ അല്ലേ ഇവരിപ്പോ ഒരു ന്യൂസ് പറയുമ്പം